എന്താണ്‌ വിശേഷം സുഖംതന്നെയല്ലേ മ് എന്താ നാര ക്കെ വീട്ടില്
വീട്ടില് നാല് മക്കളും ഹസ്ബന്റും പിന്നെ അമായിയമ്മ അമ്മോസാക്ക വല്ല്യമ്മ
മ് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു
മക്കള് പഠിക്ക ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് നാലാം ക്ലാസ്സില് പിന്നെ രണ്ട് ട്വിൻസാണ് യു കെ ജിയില് മൂന്ന് പെണ്ണും ഒരാണും
ഓ ഒരൺകുട്ടി ഉണ്ടല്ലോല്ലെ ആളെന്ത് ചെയ്യണു എന്താ വർക്ക്
ന ആറാം ക്ലാസ് പഠിക്കാണ് ഹസ്ബൻഡോ ഹസ്ബൻഡ് മീന് മീൻ കച്ചോടം അത് കഴിഞ്ഞ് വന്ന ഓട്ടോറിക്ഷ
നമ്മള് വിളിച്ചിട്ടുണ്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ. ഇല്ലലേ ആദ്യ യിട്ട് വിളിക്കല്ലേ ഓക്കെ ആ മസ- അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുലേ ഇമ്മക്കണ്ട്ലേ. അവരൊക്കെ പ്രായായതാ. ആ വയ്യായികൊന്നും ഇല്ലല്ലോ.
ഇല്ല ഇല്ല കൊഴ
സുഖായിരിക്കുണു.
അ സുഖായിട്ടിരിക്കുണു.
ഉം പിന്നെ എന്താ പരിപാടി. ഇവിടെ എനിക്ക് മൂന്ന് മക്കള് ഹസ്ബന്റ് മൂത്ത മോൻ വെൽഡിംഗ് രണ്ടാമത്തെ മോൻ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ. മൂന്നാമത്തെ മോള് ഓളെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി ഒരു വയസ്സ് കഴിഞ്ഞു ഇവിടെ ഇണ്ട്. മൂത്ത മോനും ഇവിടെയുണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നതാ അവന് ചെറിയൊരു ഇഷ്യു ഉണ്ടായിരുന്നേ. അപ്പ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് അപ്പൊ അവൻ ഇവിടിണ്ട്. അങ്ങനെ ആള് ഇവിടില്ല. ആള് എ ദൂര സ്ഥലത്ത് പണിക്ക് പോയിരിക്ക കൂലിപ്പണി തന്നെയാണ് സൈ ക്കൾ വർക്ക് രണ്ടാമത്തെ മോൻ ഇവിടെല്ല വെളിയിലാണ്. പോയിട്ട് നാല് മാസമായി. അങ്ങനെ പോണ് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഉം.
കൊറേയാ
ഒരു പത്ത് പതിനഞ്ച് പത്ത് നാളക്ക് പതിനഞ്ച് ദിവസമായി വന്നിട്ട് അവൾക്കൊ ഒരു എക്സാം ഉണ്ട്. ഇല്ല ഇല്ല അവൾക്കൊരു എക്സാം ഉണ്ട് ഒരു ഇന്റർവ്യൂ ഒക്കെണ്ട് ഇന്റർവ്യൂ നാലാം എക്സാം കഴിഞ്ഞു നാലാം തിയതി ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതുംകൂട കഴിഞ്ഞിട്ടേ പോവുന്നള്ളു വന്നാ ഒരാഴ്ച നിൽക്കു മ്മ്. ഒരാഴ്ചക്കെ നിക്കാറുള്ളു അതിപ്പോ ഇതക്കായപ്പോ ഇത് കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ടേ
ആ ആ എന്ത്ട്ടിയാണ്ന്നാ പറഞ്ഞേ.
എന്ത്
മകൾക്ക് എന്തുട്ടിയാ മകൾക്ക്.
ആൺകുട്ടി ആൺകുട്ടി ഒരു വയസ്സ് കഴിഞ്ഞു ആ മെയ് മാസത്തേക്ക്‌ ഒരു വയസ്സ് കഴിഞ്ഞു. ഇരുപത്തിയാറാം തീയതി ഉം. ആ പിടിച്ച് നടക്കും ഓട്ടോ മുട്ടൂത്തി മുട്ടൂത്തി കുടു കുടു എല്ലാവടെയും ഓടും.
ഏ ഓന ഓനന്നെ നോക്കാന് ഒരാൾ വാണ്ടേ.
ആ അതാണ് ഞാനിപ്പോ റൂമില് വാലടിച്ചിരിക്കുന്നത് അവിടെ എന്നെ കണ്ടാ ഓടിങ്ങട്ട് വരും. ഉം അവിടെ അപ്പുറത്ത് മോന്റെ അടുത്ത ആക്കിയിരിക്ക എന്നെ കണ്ട അവന് ഓടി ഇങ്ങട്ട് വരും. ഇല്ലല്ല ചോർന്നപ്പൊ ഒരു വയസായില്ലേ.
ആ ചോറന്നെ
തിന്നിട്ടേയില്ല കോറ വേടിച്ചിട്ട് അടെത്തന്നെ വച്ചക്കാ ഒരു ദിവസം എങ്ങാനും കൊടുത്തോള്ളൂ.
അതെന്താ കഴിക്കില്ലേ.
ആ ഒന്നും കഴിക്ക്‌ണില്ല ഇപ്പൊ നമ്മള് കഴിക്കണ ഭക്ഷണം തന്നെ കഴിക്കും ഇപ്പം എന്തും കൊടുക്കും. എ ഇപ്പൊ മുട്ട പഴം എല്ലാം കൊടുക്കും ഭക്ഷണങ്ങളൊക്കെ അത് റവ കുറുക്കി കൊടുക്കും പഴൊക്കെ ഇട്ടടിച്ചിട്ടേ.
ആ ആ
അങ്ങനെ എല്ലാം കൊടുക്കും.
ആ പച്ചക്കറികളൊക്കെ കഴിക്കൂലേ
ആ എല്ലാം കൊടുക്കും കൊടുക്കും. മധിരടാതെ ഉപ്പിട്ട്ട്ടൊക്കെ കൊടുക്കും. ചോറിന് തൈരൊക്കെ കൂട്ടിക്കൊടുക്കും കഴി കും കൊടുക്കും ചേലെപ്പളെ കഴിക്കും അങ്ങനെ കഴിക്കില്ല ചെലപ്പോ കഴിക്കും ചെലപ്പോ കഴിക്കില്ല.. കഴിക്കാൻ ഭയങ്കര മടിയാ. ആ ആ ഉദേശം ചെല മടിയാ ഭയങ്കര മടിയ ചെല സമയത്ത് കഴിക്കാനൊക്കെ
ആ ഉ ഉം ഇന്റെ നാ അങ്ങന തന്നെരുന്നു തിന്നാൻ മടിള്ള കുട്ടിയോളെന്ന് ന്നൊയിരുന്നു
പിള്ളാരെ വളർത്താൻ വിഷമുണ്ടതിനെ മൂന്നാളും ഒപ്പം ഈരണ്ടു വയസ്സുള്ള പിള്ളോര മൂന്നാളും ഒ ഇപ്പം വളർന്നു മൂന്നള്ക്കും ഞാൻ കൊടുത്തു ഞാനൊന്നും ഈ കോറയും സൂചിയൊന്നും കൊടുത്തില്ല നാല്പ്പത് കഴിഞ്ഞതും കൊടുക്കുന്നു മൂന്നെണ്ണത്തിനെയും വളർത്തി ബുദ്ധിമുട്ടി എന്നാലും മൂന്നാളും ഒപ്പം വളർന്നു കൊഴപ്പോല്ല ഈ രണ്ട് വയസ്സ് പിള്ളേരാ ഒത്തിരി ബുദ്ധിമുട്ടുകളിലും മൂന്നാളും ഒപ്പം വളർന്നു വല്യ പ്രയാസൊണ്ടായിരുന്നില്ല ഉം അതെന്നെ മൂത്തോൾക്ക് രണ്ട് വയസ്സ് ആവുമ്പോക്ക് താഴെള്ളതായി അവനിക്ക് രണ്ട് വയസ്സായ പോയെക്കും തായെള്ളതായി അങ്ങനെ മൂന്നാളും ഒപ്പം വളർന്നു പറയ
ഇൻ്റെം അതേക്ക പോലെ തന്നെ മൂത്താൾക്ക് രണ്ടു വയസ് തായള്ളത് പിന്നെ ഉം പിന്നെ ഒരു ബല്ക്ക് നാലായപ്പെക്കിന് രണ്ട് കുട്യാൾ എരട്ടകുട്യാ ട്യാള് അങ്ങനെയ അപ്പൊ അങ്ങനെ വേണ്ട ആഹ് മൂന്ന് വയസ്സുവരെ നല്ലം ബുദ്ധിമു ബുദ്ധിമുട്ടീക്കണ് ഇപ്പൽഹമ്ദുലില്ലാ കൊഴപ്പല്ല ആ അങ്ങത്തെ ഉം രാത്രിയൊന്നും ഒരോറക്കോണ്ടാവൂല്ല എന്നിട്ട് ഉറങ്ങാനിട്ടെ തലവേദനക്ക്ണ്ടാവു
ആ ഒരാൾ എണിക്ക ഒരാൾ എണിക്ക ഒരാൾക്ക് അസുഖം വന്നാ മറ്റാൾക്കസു
ഉം രണ്ടര വയസ്സ് വരെ അഡ്മിറ്റാക്കലെന്നെയ്ന്നു പണി
ആ ഞാഞാൻ ടിൻസാ എന്റെമ്മൊ എൻ്റപ്പം ഒരുത്തിണ്ടായിരുന്നു അയ്യോ പറയേണ്ട എന്നെയോന്നങ്ങട് കിട്ടുന്നുള്ള പ്രതീക്ഷണ്ടായിരുന്നില്ലത്രേ ട്ടങ്ങനെ ആൾക്കാരെ ഞൻ ചെറുതുങ്ങിനെചെള്ളിച്ചൊണ്ട് ഇപ്പൊ പോവോ പ്പപോവോ ടിരുന്നാണ് ഇവിടിരുന്നാണ് പറയും എൻ്റെമ്മ ഏ ഇപ്പൊ നല്ലതടി യാണ് അന്ന് അ എന്നെ പ്രസവിച്ചപ്പോ ഞങ്ങൾ ചെറുതാ അങ്ങനെല്ലാം ചെറിയ എന്താ പറിയ ചെ ഒരു പൂച്ചക്കുട്ടിനെ പോലെ ഉണ്ടായിരുന്നുള്ളൂന്ന് ആ ൻ്റെമ്മ എപ്പളും പറയും ൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങള് ഞങ്ങളെ നോക്കാൻ എന്നെയാണ് കൂടുതലും എനിക്ക് എപ്പോഴും അസുഖാണത്രേ അവൾക്ക് എൻ്റെ കൂടെള്ളവൾക്ക് അസുഖം ഉണ്ടാവൂല എനിക്ക് എപ്പഴും അസുഖം വരുംന്ന്
ഇവര് ഇവർക്കെങ്ങനെവെച്ചാൽ വന്ന രണ്ടാൾ
ആ എനിക്ക് വന്ന പിന്നെ അവൾക്കും വരും അവൾക്ക് വര്യേല്ലത്ര എനിക്ക് വന്ന അപ്പവൾക്കും വരുഅത്രേ ആ പ്രതിരോധശേഷി കമ്മി
ആ ആ
ശെഷി കുറഞ്ഞവർക്കാണ് വരിക ഞാൻ പാലും കുടിക്കും എന്തും കുടിക്കും ചൊട്ടിക്കിടന്നെറങ്ങുത്രേ ചെറുതിലൊ വെക അവള് വെറുതെണീച്ച് കുടിക്കും ഞാ ഒറങ്ങാ കിടത്തിയ അവിടെത്തന്നെ കിട ക്കുംന്ന് പ്പോഅവർക്ക് അയ്യോ പാവംതോന്നിട്ട് എടുക്കണംന്ന്
അതേപോലെ ന്റെ എന്താ രണ്ടാൾ ക്ക് ഒരു മറൂട്ടിയാണ്ടായിരുന്നേ സ്കാൻ ചെയ്യുമ്പോ പറയും ഒരാ രണ്ടാൾക്കൊരു മറൂട്ടിയാവുമ്പോ എന്താ കുടിക്കണതൊക്കെ വലിച്ച് വേഗം സ സാമർത്യള്ള ആളാണല്ലോ വലിച്ചെടുക്ക ആ അതേപോലെ സാമർ ത്യള്ള കുട്ടി നല്ല തടിണ്ടായിരുന്നു മറ്റൊത് ഇതേപോലെ ഒരു പാവെര്ന്നു ഏത് നേരോം ഒറങ്ങിങ്ങൊ ണ്ടും അങ്ങനെ
അതെന്നെ ഒരുപാത്തിരുത്തിയാ ഒരു പാത്തിരുത്തിയ ഇരിക്കും ഒരുപാത്ത് കെടത്തിയാ കെടക്കും അതെന്നെ ശല്യോ ഇല്ല അവരെ കൊണ്ട് ശ നമ്മളെക്കൊണ്ട് ശല്യോല്ലണ്ടായില്ലഅറിയും
ആ
ഉമ്മാക്ക് പാവം തോന്നീട്ട് എടുത്തിട്ട് വല്ലതും തരണംന്ന് കിടത്തിയ അവിടെ കിടക്കുവത്രേ അത മിനിറ്റിന് മിനിറ്റിന് മിനിറ്റിനെണീച്ച്ട്ട് കുടിക്കലും കരയലും പിടിക്കലും തൂറലും പാതലും നമ്മളോന്നുല്ല ആ ഒരു വയ സ് ഒരു വയസ് വരെ ബുദ്ധിമുട്ടിച്ചിട്ടേല്ലാന്ന പറയാ
ആഹ് ആഹ്
അപ്പൊ അതിന് വേണ്ടി വലുതായപ്പോ വയങ്കര സാമ്രാത്രി ക്കാരി ആയി ഹ ഹ ഹ ഹ മൂത്തതോക്കെ പാവങ്ങളായി നമ്മള് ഭയങ്കര പിടിച്ചാൽ കിട്ടുന്ന ആൾക്കാര് ആയി ആ അതങ്ങനെയായി എ ഇപ്പഴും എന്നെ ആൾക്കാര് അങ്ങനെ വിളിക്ക ചെറുതിന് വിളിച്ച പേരാ വിളിക്ക ചെള്ളീന്ന് ഓര് ആദ്യം ന്നെ വിളിച്ചത് അങ്ങനെ പേരെ വിളിക്കാ ഇവര് ഇപ്പോഴും ഇത്ര വലുതായിട്ടും ആ ഇപ്പോഴും എന്നെ പത്തമ്പത് വയസ്സ എന്റെ മോൻ മൂത്താപ്പാടെ മോൻ വന്നങ്ങനെ വിളിക്ക മൂത്താപ്പ ടെ മോന മൂത്താപ്പ ടെ മക്കളെ വന്ന് എവിടെയും ചെള്ളി എവിടെ എന്ന് ചോദിച്ചു വരിക. അങ്ങനെ വര അവര് അപ്പ ആ ഒരു ഏത് ചെള്ളി എവിടെ ചെള്ളി ചോദിക്ക ഞങ്ങളേ ആ അവരാ പേര് വിട്ടിട്ടില്ല ഇപ്പഴും അവര് അങ്ങനെ വിളിക്ക. ഉം നമ്മള് ഇപ്പ നമ്മള് ചെള്ളി പറഞ്ഞ വേറെ ആരെങ്കും അപ്പുറത്ത് പോണം
ആ ഇങ്ങട്ട് വെന്ത ഇവൽ ക്ക് രണ്ടാൾക്ക് ഒരു മറുഊട്ടിയ ആയ കാരണം സ്കാൻ ചെയ്യുമ്പോ ഡോക്ടർ ഇങ്ങനെ പറയേ സാമർഥ്യമുള്ള ആള് കുടിച്ചും മറ്റൊൾക്ക് കിട്ടൂല്ല.
അതെ അതെന്നെ എന്താ വേറെ വിശേഷങ്ങളൊക്കെ? ഏ ഭക്ഷണം കഴിച്ചോ?
ആ ഭക്ഷണം കഴിച്ചു പ്പ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്ക. നാലരക്ക് ഉം നാലരക്ക് വരും അതാ ഒന്ന് കൊറച്ചാണ്ട് ഇറങ്ങിപ്പോണം. കടി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഓല് ഇന്നത് വേണണംന്നൊന്നുല്ല അപ്പൊ എന്തെിങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത ഇന്ന് പ്പ ണ്ട് ഇന്ന് ചിപ്സ്മ്മ അഡ്ജസ്റ്റ് ചെയ്യാച്ചിട്ടാ...
എന്താ കടീന്ന് ആ ഓ ഓ അത് മതിയല്ലോ അത് മതിയല്ലോ ആഹ ആ ആഹ് ആഹ് ആഹ് ഇനി വൈകുന്നേരത്തേക്ക് എന്താ?
വൈകുന്നേരത്ത്ക്ക് തന്നെ ഞങ്ങൾ രാവിലെ ഒന്നായിട്ടണ്ട് വെക്കായ്ക്കരം കാരണം ചിക്കൻ ഉണ്ട് ചിക്കൻ ഉ ചിക്കൻ ഫ്രൈ ചെയ്തതൊണ്ട്. പിന്നെ കുമ്പളങ്ങ കറി ഉണ്ട് പിന്നെ പീച്ചക്കപ്പേരി ഉണ്ട്. ആഹ കഴിഞ്ഞു ആ ഇഞ്ഞില്ല ഇനി ഓര് വന്ന ഓലെ കുളിപ്പിക്കലും ഇതാ പഠിപ്പിക്കലും എങ്ങനെ അതൊക്കെ കഴിഞ്ഞു.
മഴീണ്ടോ അവിടെ?
ഇല്ല ഇന്ന് മഴ പെയ്തിട്ടില്ല.
പിന്നെ ഇവിടെ മഴ തൂങ്ങി ക്കൊണ്ട് നിക്ക് ണ്ട് വന്നും പോയിക്കൊണ്ട് നിക്കണ്ട്. ആ സ്കൂള് കുട്ടികളെ സ്കൂളൊക്കെ അടുത്താ വണ്ടി വരൊ അപ്പൊ നടന്നു പോവോ?? അതെ നാലര ആകും വന്നാൽ മദ്രസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ല്ലേ?
രാ മദ്റസ രാവിലെ ഉണ്ടാവാ.
ഓ വൈകുന്നേരല്ല
ഇല്ല ഇല്ല വൈകുന്നേരല്ല രാവിലെ ഒരാള് ആറ് മണിക്ക് പോകും ഒരാൾ ഏഴരക്കും പോകും ഒരാൾക്ക് ആറ് മണി തൊട്ടിട്ട് ഏഴര വരെ ണ് ഒരാൾക്ക് ഏഴര തൊട്ടെട്ട് ഒമ്പത് മണിവരെ
അത് ശരി അപ്പൊ നാലാളല്ലേ പറഞ്ഞെ റ്റിൻസ ആയില്ല പോവാൻ ആ
ആ ട്വിൻസ് രണ്ടാളും പിന്നെ മേലെ ഒരു ഒരാണൊരു പെണ്ണുണ്ട്. ല്ല ഓലെ ചേർത്തിട്ട് ല്ല ഓല് ക്ക് അഞ്ചു വയസ്സായിക്കണു പക്ഷെ ആറു വയസ്സിൽ ചേർത്ത വിചാരിച്ചിട്ടാണ് ഞാന്. ഈപ്രാവശ്യം ചേർക്ക്ണില്ല അടുത്ത പ്രാവശ്യം.
അല്ല പെൺകുട്ടികളെ വേഗം ചേർത്തണ്ടേ അഞ്ചു വയസ ചേർന്ന ആണ് പിള്ളേരെ പിന്നെയും ചേർത്തിയാൽ മതിയായിരുന്നു പെൺകുട്ടികളെ വേഗം അഞ്ചു വയസിൽ ചേർത്തണ്ടേ?
ഞാനും മറ്റോളൊക്കെ അങ്ങനെ ചേർത്ത്
ആ അതാ പറഞ്ഞു പെൺ പിള്ളോര് പറഞ് പത്ത് വയസാകുമ്പോഴേക്ക് പ്രായവല്ലേ നമ്മള് നമ്മള
ആ ആ് അപ്പൊ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഉണ്ടല്ലോ
ആഹ് നമ്മുടെ കാലത്ത് അന്നൊന്നുംട്ടാക്കില്ല ഇപ്പഴൊക്കെ ഇപ്പളൊന്നും അങ്ങനല്ല അപ്പൊ പ്രായമായാലും കുട്ടികൾ പോണ്ട് മദ്രസക്ക് പോകണ്ട് അന്നൊക്കെ പ്രായം പിന്നെ മദ്രസക്ക് മുട്ടാക്കില്ല ഒന്നും ഇിട്ടാക്കില്ല ഇണ്ട് പത്ത് വരെ ഉണ്ടല്ലോ മദ്രസ് പത്ത് വരെ ഇണ്ടല്ലോ
ആഹ ഇണ്ടല്ലോ അന്ന് പോയി
ആ ഞാൻ അങ്ങനെ ഇപ്പ നമ്മുടെ നമ്മടെ മക്കളൊക്കെ അഞ്ചുവരെ കിട്ട്യാള്ളൂ പ്രായം പിന്നെ വിട്ടാക്കിയില്ല നമ്മളൊന്നും വിട്ടാക്കിയില്ല ഇക്ക അഞ്ചും ആറും ഒക്കെ വന്നു അപ്പൊ അതിന് ശേഷണ് പ്രാവസ്യം പസ്റ്റ് വരെ മാത്ര കുറ വത്തിയത് നല്ല വിദ്യാഭ്യാസ ആയില്ലേപ്പൊ ഉ അപ്പ ആദ്യം ആദ്യത്തെ പോലെ അഞ്ചു പേരല്ലല്ലോ അതാണ് വഞ്ഞത് ആ നമ്മുടെ ടൈം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു ട്ടോ ഓക്കെ ബൈട്ടാ സമയ അതെ ആ